ലോ ആഹ് കേൾക്കണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം നല്ല വിശേഷായിട്ട് ഫുഡ് ഫുഡൊക്കെ കഴിച്ചു മക്കളൊക്കെ ഉറങ്ങി ഓരോരുത്തര ചെറിയ മോളൊക്കെ ഒറങ്ങി കറണ്ട്ല്ലേയന് ഇവിടെ മഴ നല്ല മഴെയ്തിന് വൈകുന്നേം നല്ല ഇരുട്ടിട്ടുമഴ പെയ്തു പക്ഷേ കരണ്ട് പോയിട്ട് വിടെ കര കരണ്ട് പോയി മഴ തൊടങ്ങിയാ കരണ്ട് പോയി
ആഹ് ആഹ് അതെന്താ അങ്ങനെ? കാറ്റോ
കവുങ്ങക്കെ ണ്ടല്ലോ വിടെ ലൈമക്കൂടക്കെ വീണിട്ട് പ്ലാവ് ക്കെ വീണി ട്ട് ന്നൊക്കെ പറയ്ന്നേട്ടു
ഓ അപ്പൊ ഇന്നിനിയിപ്പോ കരണ്ട് നോക്കണ്ട
അവരതൊക്കെ റെഡിയാ ക്കിയിട്ട്ണ്ട് ട്ടോ
അതെയോ ആഹ് ആഹ് ആഹ്
ഫുള്ളി ചാർജ് കേരിയാന്ന് ഒറങ്ങിയോ
ആഹ് രാവിലത്തേക്കിന് ഇനി എന്താണ്? ഫുഡ് ഇപ്പഴേ എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ടോ കുട്ടികൾക്ക് നാളെ പോണ്ടല്ലോ
ആഹ് നാളെ ആ നാളെ വെള്ളിയാഴ്ച ആ ണ് നാളെ സ്കൂളുണ്ട് മദ്രസ ല്ല
ആഹ് ആഹ്
ഇഡലിണ്ടാക്കാന് മാവൊക്കെ യരച്ചിച്ചിട്ട് ണ്ട് എനി ദോശമ്മ ന്നല ഏഹ് വെള്ളപ്പം ചുട്ടടുക്കാൻ വേണ്ടി മാവരച്ച് ഇഡലി രണ്ട് കൂടി ങ്ങനെ ണ്ടാക്കി രണ്ട് ദിവസം മൂന്ന് ദിവസക്കായിട്ട് ണ്ടക്കി ഫ്രിഡ്ജ് വച്ചാ മതിയല്ലോ
ആഹ് അത് വെള്ളയപ്പം ഇ ണ്ടാക്കുന്നതിനകത്ത് തന്നെ ഇഡലി ഇ ണ്ടാക്കാൻ പറ്റുവോ?
എല്ല അയി ക്വാണ്ടിറ്റി കുറച്ച് കട്ടിയിലാക്കി എടുക്കണം നമ്മള് അരക്കുമ്പൊ രണ്ടും വേറെ വേറെ ആയിട്ടങ്ങനെ അരച്ചെടുക്കും
ആഹ് അങ്ങനെ
വെള്ളത്തില് ഇട്ട് വെക്കുമ്പോ സംഭവൊക്കെ ഒന്ന് മതിയല്ലോ ക്ഷെ അത് കുറച്ച് കട്ടിയിലാണ്ട് അരച്ചു വെക്കു
അല്ല ഉഴുന്നല്ലേ ഉഴുന്ന് ചേർക്കൂലല്ലോ മറ്റേ വെള്ളയപ്പത്തിന്
ഞാനുഴുന്ന് ചേർക്കലിണ്ട്
ആണോ ആഹ് അതിന് ഞങ്ങള് ഉഴുന്ന് ചേർക്കില്ല തേങ്ങയാണ് ചേർക്കുന്നത് എളുപ്പം തേങ്ങ അരച്ച് ചേർക്ക്ക കൊറച്ച് പഞ്ചസാര ഇടുക അതിനാത്ത് ആഹ് അത് അങ്ങനെയല്ലേ അപ്പണ്ടാക്ക നമ്മള്
ഏഹ് നിങ്ങള് അങ്ങനെയാ ഇണ്ടാക്കല് ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കും ഉയുന്നില്ലെങ്കില് നിങ്ങളെങ്ങനെയ വെള്ളപ്പത്തിനുള്ള മാവ് ണ്ടാക്കി എടുക്കല്
വെള്ളയപ്പത്തിന് കള്ള് ഒന്നീ കള്ള് കള്ളു സോടാ ചേർക്കും അല്ലെങ്കില് തേങ്ങാവെള്ളം എളനീര് തേങ്ങാവെള്ളം ചേർക്കും തേങ്ങാ അരച്ചിട്ട് എല്ലാം കൂടെ അതിനകത്തിട്ട് ആഹ് ഈ പ നമ്മള് പച്ചരി കുതുത്ത് വെക്ക അത് ഒരു ഇതായി കഴിയുമ്പം പയമ്പാട ആവുമ്പോ അത് എടുത്തിട്ട് കഴുകീട്ട് മിക്സിൽ ഇട്ടിട്ട് അതിനകത്ത് എളപ്പം തേങ്ങ വേണം എളപ്പം തേങ്ങായും കൂടെ അരച്ച് അതിലിട്ടിട്ട് കൊറച്ച് പഞ്ചസാരേം ഇട്ട് ആഹ് പിന്നെ കുറച്ച് ഒരു ശകലം ഒരു സ്വല്പം ഈസ്റ്റും കൂടെ ചേർക്ക ഒന്ന് പൊങ്ങി അപ്പം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിട്ട് ആഹ് എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കാതെ തേങ്ങാവെള്ളം ഒഴിക്കുക തേങ്ങാവെള്ളം കൂടെ ചേർത്തിട്ട് നമ്മള് നല്ലോണ്ണം അരച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്ക മധുര ഉണ്ടോ എന്നൊ നൊന്ന് മധുര ഇല്ല എങ്കില് കുറച്ചുടൊന്ന് ഒന്ന് ഇത് ചെയ്തിട്ട് അങ്ങനെ അടച്ചു വെക്കുമ്പോ നാളത്തേക്കിന് അത് പുളിക്കും പുളിച്ച് കഴിയുമ്പോ അത് ഉണ്ടാക്കുമ്പോ ഈ കള്ളപ്പം പോലെ പൊങ്ങി വരു ആ സാധനം അതിന്റുടെ ബീഫ് കറി അങ്ങനെ മൊ ട്ടക്കറി അതെന്നെ അത് വെച്ച് തന്നെ പാലപ്പോ ണ്ടാക്കാം നമക്ക് രണ്ടും സെയിം രണ്ടും ഉണ്ടാക്കാം
രണ്ടും ഉണ്ടാക്കല്ലേ ഞാൻ നാളെ ഇഡിലി ക്കിള്ള കാര്യങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നി കറ്യൊക്കെ ഇവിടെ പ ചെറുപയറ് മമ്പയർ കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്
ഓഹ് ഇഡ്ലിക്ക് അതാണ് സാധാരണ ഉപയോഗിക്കുന്നല്ലേ ആഹ്
എങ്ങനെ
ഇഡ്ലിക്ക് പയറ് അങ്ങനെയുള്ള വർഗങ്ങള് അതൊക്കെയാണ് അല്ലേ ഉപയോഗിക്കണ പയർ വർഗ്ഗങ്ങള് ആഹ്
സാമ്പാർ നല്ലതാ സാമ്പാർ നല്ലതായി കറി ഇഡ്ലി സാമ്പാറും അടിപൊളിയക്കാരല്ലോ
അതെ ഞാനതാ ഉപയോഗിക്ക്ണത് സാമ്പാറാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കില് തേങ്ങാ ചമ്മന്തിയരക്കും
ആഹ് ചമ്മന്തി രസാ
ഉം
അയ്ന് ചെറ് ട്ത്ത് പൊറത്ത് പോയിട്ട്ണ്ടായിന്ന് അപ്പൊ തീവണ്ടിയില് പോയ പ്പം നല്ല അടിപൊളി വടയും ചമ്മന്തിയല്ലേ? അടിപൊളിയാര്ന്ന് നമ്മളെ ഉഴുന്ന് വടാ
ആഹ് അതെ നല്ല ടേസ്റ്റാ
നല്ല ടേസ്റ്റ് ട്രെയിന്‌ന്ന് തിന്നപ്പളേ എന്താ ആ ടേസ്റ്റ്പ്പളും ഞാൻ മറന്നിട്ടില്ല നല്ല ടേസ്റ്റാ പക്ഷേ ഇന്നെട്ട് ഞാനതുപോലെണ്ടാക്കി ഉഴ്ന്ന് വടായിട്ടേ ഞാനതുപോലെണ്ടാക്കി ഒക്കെ ഉശാ അതുപോലായിട്ടുണ്ടായിന്ന് നല്ല ടേസ്റ്റാ പക്ഷെ അഹ് ഇണ്ടാക്കാനാണ് ഭയങ്കര പണി ഉഴ്‌ന്ന് വടൊക്കെ ഇണ്ടാക്കണെങ്കി കൊറച്ചെ പണിയാണല്ലോ?
ഓഹ് ഹോ ഉഴുന്നരയ്ക്കണം അത് മിക്സിക്കകത്തിട്ട് അരയ്ക്കണ്ടായോ?
ആഹ് മിക്സിക്കകത്തിട്ടരക്ക അതിനനുസരിച്ചൊരു അയിനൊരു കൺ ഡിസ്റ്റൻസൻസ് ഒക്കെണ്ടല്ലോ ഒക്കത്ണ്ട് നല്ല അരിഞ്ഞിട്ടിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കണെങ്കില്
ആഹ് ആഹ്
ലേശം ഉള്ളി, വെച്ചേറെല, വെളു ആഹ് പച്ചമൊളക്, ഉള്ളിയൊക്കെ എല്ലതും ഇടുവല്ലോ അയില് പിന്നെന്താ ഇഞ്ചി ഇഞ്ചിയാണ് മെയിനായിട്ട് ഇടെണ്ടിയെ ഇഞ്ചി ചെറുതായരിഞ്ഞ് പച്ചമുളക് പിന്നെ മുക്കാ ആഹ് അതിന് മുമ്പ് അത് നല്ലോം കൊയ്ക്ക നമ്മളെ കയ്യ്മ്മെ വെച്ച് പരത്താ ന്ന്ട്ട് വെള്ള ക്കെ കയ്യിലാക്കി നടൂല് ഓട്ടാക്കി കൊടുക്കണം ഇന്ന്ട്ട്ങ്ങനെ നമ്മളെ കൈയ്യിന്ന്ങ്ങനെ വീഴുന്ന രീതിയില് എണ്ണയിലോട്ട് ഇട്ടൊട്ക്ക ആദ്യൊക്കെ കൊറച്ച് മുന്നൊക്കെ ഞാനതൊക്കെ എപ്പഴും ഇണ്ടാക്കല്ണ്ടേനി ഇപ്പൊ സമയല്ല ഒന്നിനും
ഉം ഉം
എടക്ക് ആഹ് കുട്ട്യോൾക്കൊക്കെ ഇഷ്ടാ ഞാൻ എടക്കെടക്ക് ഇണ്ടാക്കല്ണ്ടായീന്നു ഉഴ്ന്ന് വടാ, പരിപ്പുവടാ അങ്ങനെ സംഭവങ്ങളൊക്കെ അധികും ഞാൻ വീട്ടില്ണ്ടാക്കാറന്നെള്ളു
മ് നമ്മള് പിന്നെ അതൊന്നും കഴി ക്കാറില്ല എണ്ണയൊക്കെ പൊതുവെ കൊറവാണിപ്പൊ ഉപയോഗിക്ക്ണത്
ആഹ് അത് വിചാരിച്ചാണ്ട് പിന്നെ ഞാനും പിന്നെ വല്ലാതെ ഇണ്ടാക്കലില്ല ഇപ്പൊ എണ്ണ നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടേ മറ്റെ മക്കളൊക്കെ സ്കൂ ൾ വിട്ട് വരുമ്പോ ഞാന് അത് എന്തെങ്കിലൊക്കായിട്ട് സ്നാക്ക്ണ്ടാക്കി കൊടുക്കും ഇപ്പൊ മക്കളൊക്കെന്നെ തടി കൂടി വരാ അപ്പനിക്ക് തോണിയാണ്
ഓയിൽ ഫുഡ് കൊടുക്കാണ്ട് മറ്റുള്ള എന്തേലും ഇത് ചെയ്തു കുട്ടികൾക്ക് കൊടുക്ക ഈ കൊഴുപ്പാകുമ്പഴും കുട്ടികൾക്കാണേലും കൊറച്ച് പ്രായമായി കഴിയുമ്പോ മുഖത്തൊക്കെ കുരുവൊക്കെ വരും
ആഹ് കുട്ട്യാള് പറയും ഇമ്മ ആദ്യക്കെ എല്ലും ഇണ്ടാക്കി തര ല്ണ്ടായിനി ഇപ്പ ഇമ്മച്ചിക്കൊന്നും ഉണ്ടാക്കി തരൂലാന്ന് എ പിന്നെ എണ്ണ ഫുഡായിട്ടേ ഞാ പറിയും എണ്ണ നല്ലതല്ല വിചാരിചിട്ടാണ് ഞാനത് ഇണ്ടാക്കാത്തെ പറയും
അവർക്ക് ശീലവായേ അത് കൊണ്ടാണ് ഉം അവിടക്കെ വെള്ളം കേറാറുണ്ടൊ. മഴയൊക്കെ പെയ്ത് കഴിയുമ്പം.
ഇവിടെ വെള്ളം കേറാത്ത സ്ഥല അവിടെ നിങ്ങളവിടെ.
നമ്മുടെ ഇബിടെ അങ്ങനെ ആറു തോടു ഒക്കെ ഉണ്ട്. ഈ ഇതായിട്ട് പെയ്യുവാണെങ്കിലൊക്കെ ഒള്ളു. ഇന്നാലു ഞാൻ താമസിക്കുന്നിടത്തൊന്നും വെള്ളം കേറില്ല. അമ്മയൊക്കെ താമസിക്കുന്നട്ത്ത് താഴെ വരൊക്കെ വെരും. അവിടെ ത താഴെ ആറുണ്ട്.
ആറുംണ്ട് തോടൂണ്ട്. രണ്ടൂണ്ട്. ഞങ്ങള് ഈ വെള്ളൊക്കെ വലിയുന്ന ആഹ്. പുഴ ആഹ് പുഴ പുഴ പുഴ ആ ആർന്ന് പറയുമ്പ നമ്മളീ പാരതപ്പുഴ. പെരിയാറ്. കണ്ടിട്ടില്ലെ. ഈ ട്രെയിന് പോകുമ്പോ കണ്ടിട്ടില്ലെ. ഇങ്ങനെ ഓരോ സൈസ് പുഴകള്.
കണ്ടിട്ട്ണ്ട് കണ്ടിട്ട്ണ്ട് അതൊക്കെ കണ്ടിട്ട്ണ്ട്. ഷാർന്ന് പറയ്ണത് പുഴേണോ.
അത് തന്നെ. സംഭവം അതന്നെ.
ഒന്നും അറിയില്ല.
ആഹ് ആഹ് ഹ ഹാ. ഈ ആറന്ന് പറയുന്ന സാധനം എന്താണെന്ന് ആറ്. അതെന്താന്നറിയൊ. അത് നമ്മളെ ഈ മണ്ണുണ്ട് ണ്ടല്ലോ മണ്ണ്. വീടിനുണ്ടാക്കുന്ന മണ്ണ് ക്കല്ലേ മണ്ണ് അതൊക്കെ ആറിനകത്തുന്നാണ് ഈ എടുക്കുന്നത് ഇവര് ആറ് നദി. ഇപ്പൊ പുഴയില്ലെ.
ഇല്ലല്ലെ.
അവിടെന്നാണ് ഈ സംഭവം എടുക്കുന്നത്. ആ മണല് മണല്.
മണൽ ആഹ് അതിവിടെ നമ്മള നമ്മള്
ഇപ്പ അങ്ങനെ കൊറവാണെന്നെനിക്ക് തോന്ന്ണ്ട്. ആൾക്കാരിപ്പങ്ങനെ.
അപ്പർത്തക്കണീ ഇപ്പ അയ്ന് ആ മണല് അല്ലാതെ യൂസ് ചെയ്യ്ണ് എല്ലാരും മറ്റെ കോറി വേസ്റ്റ് ആണലോ.
ഇപ്പൊ പാറപ്പൊടി ഇട്ടല്ലേ തേക്ക്ണത്. കുറി ഇന്റെ പൊടി അഹ് അറിയില്ല.
അയ് കൂടി മണല് കൂട്ടീട്ടാണ് അധികും.
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പം പാറേ ഇതും കൂടി ഇട്ട്ട്ടാണ്. പൊടി തേക്ക്ണത്. അതോണ്ടാണ് പെട്ടന്ന് ഈ പൊടി നമ്മടെ റൂമിലൊക്കെ ഭയങ്കരയിട്ട് പൊടി. ആഹ് ഹഹ ഹഹ
ഞങ്ങളെ വീടിന്റെ മുകളൊക്കെ പാറ
അപ്പൊ എല്ലാരും എൻസാന്റ് ഇടുത്തോട്ട് വന്നിട്ട്
ആഹ് എംസാന്റ്
എഹ് ഉം എംസാന്റാണ് ഇപ്പം ഇപ്പം കൂടുതലും. യൂസ് ചെയ്യ്ണ എല്ലാരും അത് ഈ പുള്ളി പുള്ളികളായി വെരും.
പുള്ളികളായി വരൂല്ലെ.
ആഹ് തേക്ക് നമ്മള് നല്ലോണം കൂടെ അതിനകത്ത് നല്ലോണ്ണം സിമെന്റും കൂടെ ചേർത്തില്ല എങ്കിൽ പുള്ളികളെ ഇളകി വെരും
ആ അറിയൂലട്ടോ
ആ ഈ സാധാര്ണ ഈ മറ്റേ വീടില്ലേ നമ്മള് ഈ ഫ്രീയിൽ കൊടുക്കുന്ന വീടുകൾ ഈ പഞ്ചായത്തിന്നൊക്കെ കിട്ടുന്ന വീടുകളുണ്ടല്ലോ. അത് സാധാരണ ഗതിയിൽ ഇത് വെച്ചൊക്കെ ഇണ്ടാക്കുന്നത് അപ്പ നമ്മൾ ശ്രദ്ധി ച്ചില്ലായെങ്കില് അവൻമാര് തോന്നുന്ന പോലക്കെ പണിയുമ്പം ഇങ്ങനെ വരും സംഭവം
അതൊക്കെ നല്ല നമ്മള് വീട് എടുക്കുമ്പോ നമ്മള് നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ വീട്ടുകാരും നല്ലം ശ്രദ്ധി ച്ചെങ്കിലേ ആ വീട് ഒര്
ഇതാവത്തള്ളു ഉം എല്ലാം കൊറച്ച് കഴിയുമ്പം പുള്ളി ആ ആ ചെ ഈത് കേറിയും എന്തെന്നാ ചെതല് കേറി അതെ
വാർപ്പക്കെ ആയിട്ടുണ്ടെങ്കിൽ വാർപ്പിന്റെ സമയത്ത് നമ്മള് കുത്തി കൊടുക്കാനായിട്ടക്കെന്നോ ഇപ്പ നിക്ക് നിക്കട്ട് പിന്നെ അങ്ങൻത്തെ ആവശ്യ ഇല്ലട്ടോ ഇപ്പം ബംഗാളികളന്നെ എമ്പാടും ഇണ്ടല്ലോ വ പാട്ണ്ടല്ലോ അഹ് നമ്മളൊന്നും അറിയേണ്ട ആവശ്യല്ല.
അതെ എന്നാല് ആണ്ങ്ങള് ആരേലും കൂടെ നിൽക്കണം പെണ്ണുങ്ങൾ തന്നെയ ആവുമ്പഴ ഇവര് കളിപ്പിക്കുന്നത്.
അതാണ് ഓല് ഒര്
അതെ ആ ശരി ഇന്ന ഓക്കെ.